ഹലോ കേൾക്കാമോ, കേൾക്കാമോ നമസ്കാരം
ഓ നമസ്കാരം നമസ്കാരം
നമുക്കിപ്പോൾ ഏത് ടോപ്പിക്കിനേ സംസാരിച്ചാ നമുക്ക് സംസാരിക്കാം നമുക്ക് മിക്സ് ആയിട്ട് സംസാരിക്ക് സാരിക്കണോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിലധിഷഠിതമായിട്ട് സംസാരിക്കണോ
എന്തും പറ്റും. ഏത് രൂപത്തിലും സം ഉപയോഗിക്കാൻ അറിയൊ തുടരാം
പറഞ്ഞുകൊണ്ടിരുന്ന വെൻ ലൈഫ് ഗീവ്സ് യു ടാഞ്ചറിൻസ് എന്നുള്ളൊരു സീരീസിനെ കുറിച്ച് ഞാൻപറഞ്ഞു അതെ ഒരൂ രണ്ട് ക വ്യക്തികളുടെ ജീവിത ത്തെ എ ഏ പറയുന്ന ഒരു സീരീസാണ്
ആ അടിയോ സമീഗോ ഒക്കെ പോലെയുള്ളൊരു പടായിരിക്കും അല്ലെ
ആ പക്ഷെ അങ്ങനെ പറയുന്ന സമയത്തൊരു ബോറിങ്ങായിട്ട് നമുക്കൊരു വ്യക്തികളുടെ ജീവിതം അതായത് ചെറുപ്പ് പ്പം മുതൽ അവർ മരിക്കുന്നതുവരെ വയസന്മാരാകുന്നതു വരെയുള്ളവരുടെ ആ ഒരു ആജ് ജീവിതം അങ്ങനെ പറയുമ്പോ ഒരു ബോറിങ്ങുണ്ടെങ്കിലും അതേ നോക്കി തുടങ്ങുമ്പോൾ നമുക്കാ ഒരു കൺസെപ്പര കാൺസെപ്റ്റ് മാറും
എങ്ങനായിരുന്നു ആ പടം താങ്കളെ ഇൻഫ്ലുവൻസ് ചെയ്തത്
ആ ഇതേ ഇൻഫ്ലുവൻസ് ചെയ്തോന്ന് ചോ എനിക്ക് സൈഫൈ പടങ്ങളെ ഇഷ്ട് താണ്
ഓ എനിക്ക് ഇന്റെസ്റ്റല്ല എനിക്കേറ്റവും ഇഷ്ട്ടോള്ള
ആ എനിക്ക് ആ എനിക്കെ എനിക്കും എനിക്ക് ക്കെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് സൈഫയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന പറയാൻ പറ്റുന്ന ഒരു പടാണ് ഇന്ട്രെസ്റ്റ് ത്തില്ല എന്തുകൊണ്ടും അതൊരു ഏ സൈ സൈഫൈ ഒരു പടമായിരുന്നിട്ടും ആ അതിന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ആ ഒരു പ്രവർത്തനങ്ങളാണെങ്കിലും
അതെ അതെ അതെ
മാത്രല്ല ഒരു സൈഫയ് പടം എന്നതിലുപരി ഒരു അച്ഛനെയും മകളെയും കണക്ട് ചെയ്യുന്ന ആ ഒരു സ്നേഹം
അതെ അതെ അത് മകൾ അച്ഛനേക്കാൾ വയസ്സാവുക എന്നുള്ളൊരു സംഭവം അതൊക്കെ അതെ അതെ അതെ അതെ വളരെ ആരും ഇതുവരെ കാണിക്കാത്ത പല കൺസെപ്റ്റുമാണ് അതിലു കാണിച്ചിട്ടുള്ളത്
ആഹ് കാണിക്കാത്തൊരു കൺസെപ്റ്റ് റ്റാണ് അതായത് ഒരു സ്നേഹബന്ധം ഓ അച്ഛനും മോളും തമ്മിലുള്ളൊരു സ്നേഹബന്ധം
ച്ചിട്ടില്ല ഒരു പക്ഷെ കേരളത്തിലാണിങ്ങനൊരു പടം ഇറങ്ങുന്നുണ്ടെങ്കിലെ
ഉം
ഇത്രത്തോളം ഇതിന് ഇൻഫ്ലുവൻസ് കിട്ടൂല്ല കാരണം അവരുപയോഗിക്കുന്നത് അ അഡ്വാൻസ്ഡ് ആയി ള്ള പലസ്ബ്ദങ്ങളാണ് പക്ഷെ ഇനി അറിഞ്ഞാ സ്വീകരിക്കപ്പെടുമോ
ഉം
കാരണം കേരളത്തില് പണ്ടൊരൂ ഒരു പടം ഇറങ്ങിയിരുന്നു അതായത് ഒരു സൈഫ ആയിട്ടുള്ള
ഉം
ച്ച് അതൊന്നും അത്ര വെല പോയിട്ടില്ല അതേ ഇപ്പോലത്തെ പല ഹോളിവുഡ് പടങ്ങളും എത്രയോ ഹിറ്റ് ഹിറ്റായതിനുശേഷം ജനങ്ങൾ ഇതും അതുപോലെയുള്ളൊരു പടാണല്ലോ എ ന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്
ഉം
താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനക്കറീല്ല അങ്ങൻ ആഹ് അതെ അതെ അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഈ കേരളത്തിൽ എറങ്ങീട്ട്ണ്ട്
എർങ്ങിട്ട്ണ്ട്ല്ലേ
പ്രത്യേകിച്ചും തികച്ചും വ്യത്യസ്തമായ ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ ഒരുപാടാളുകളുണ്ട്
ഒരു അൺറേറ്റഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ കേരളത്തി ത്തിൽ എറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലെ
പക്ഷെ അത് പിന്നീട് റൈറ്റിടുണ്ട് അതാ അത അതങ്ങനെ അതെ അതെ അതെ ഇപ്പൊ ഉദാഹരണത്തിന് ട്ടോം ഷെർലക് ടോംസ് എന്ന് പറഞ്ഞിട്ട ഒരു പടണ്ട് അതിൽ അദ്ദേഹം, അതെ അതിലദ്ദേഹം പറക്കും യന്ത്രം ഉണ്ടാക്കന്ന്ണ്ട് അങ്ങനെ യന്ത്ര ആഹ് ഒരു പറക്കും തളിക പോലത്തെ സാധനം ഉണ്ടാക്ക്ണ്ട്
ഉം
പക്ഷെ ആ പടൊന്നും ആരും കണ്ടിട്ടില്ല പക്ഷെ പിന്നീട് ഈ അടു അതേപോലത്തെ മറ്റുള്ള പടങ്ങൾ ഹോളിവുഡിലൊക്കെ വരുമ്പോളാണ് ജനങ്ങൾ ഇങ്ങനത്തെ പടങ്ങളാണ് അതായത് ഇങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട്
ഉം ഉം
പക്ഷെ അതെന്താവുന്നില്ല
ഹിറ്റാവുന്നില്ല ഉം ഉം നമുക്ക് ആ ഒരു പി ആർ ഒ വർക്കിങ്ങ് നടക്കുന്നില്ല എന്നാണോ നിങ്ങള് പറഞ്ഞു വരുന്നേ
അതെ അതെ ഞാൻ തികച്ചും അത് തന്നെയാണ് പറഞ്ഞത്
ഉം അതൊരു വാസ്തവമാണ് നമുക്ക് കേരളത്തില് നമ്മുടെ പടങ്ങൾ കേരളത്തിലൊതു തുങ്ങുന്നു ആഹ് കേരളം വിട്ട് അടുത്ത സംസ്ഥാനത്തേക്ക് പോലും എത്തുന്നില്ല പിന്നെല്ലേ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്ത ത്തുന്നത് എന്നുള്ള ഒരു
അതെ അതെ അതെ പക്ഷെ എന്നാലും പലടങ്ങളങ്ങനെ എത്തുന്നുണ്ട് ലോക പോലത്ത കേരളത്തിലെ പ്രേത കൺസെപ്റ്റുകള് കേരളത്തിലെ നിലനിന്നിരുന്ന കളിയങ്കാട്ട് നീലി എന്ന യക്ഷീ കൺസപ്റ്റ് കളിയംകാട്ട് നീലിന്നക്കെ നമ്മൾ പണ്ടേ കേട്ടുള്ളരു സംഭവാണ് അതൊരു പടമാക്കി അതും ഹോളിവുഡ് ലെവലിലേക്കുയർത്തി ആ പടം എത്രത്തോളം പൊറം രാജ്യങ്ങളിലെത്തി എന്ന്ള്ളതല്ല പിന്നീടൊരാൾ ചോദിക്കുമ്പോൾ നമുക്ക് ആ പടം കാണിക്കാൻ കഴിയല്ലോ. താങ്കൾ ലോക കണ്ടിട്ടുണ്ടോ
സത്യം അതെ നമുക്ക് ഏ ചെറുപ്പത്തിൽ നമുക്കൊരിക്കലും അങ്ങനെയുള്ള നമ്മൾ ആ ഒരു പടം എറങ്ങുന്നതിന് മുമ്പ് യക്ഷിക്കഥയാണ് ഈ ഒരു പടത്തി ത്തിന്റെ തീം എന്ന് പറഞ്ഞാൽ ഒരിക്ക
അതെ യക്ഷി എന്നുള്ളത് ഒരു സൂപ്പർ പവേർഡ് ഹ്യൂമൻ വാമ്പയർ എന്നുള്ളത് ഒരു സൂപ്പർ പവർ ആയിട്ടവതരിപ്പിച്ചു. മിന്നൽ മുരളി എന്നുള്ളതാണ് കേരളത്തിലെ ആദ്യ സൂപ്പർ പവർ മൂവി എന്നുണ്ടെങ്കിലും, യക്ഷിയെ സൂപ്പർ പവർ അതെ അതെ അതെ അതെ അതെ യതെ
ആ ഒരു
അതേപോലെ ഞമ്മൾ കേൾക്കുന്ന ചാത്താമാര്, കൊടിയാമാര് ആ സംഭവങ്ങൊളൊ ക്കെ ഒരു പുതിയൊരു ഒടിയന്മാര് ഇതൊക്കെ പുതിയൊരു കൺസെപ്റ്റ് ആയിറ്റ് ഒരു യൂണിവേഴ്സ് ആയി
പുതിയൊരു കാലഘട്ടത്ത് ഒരു പ്രേതത്തെ എങ്ങനെ ഇൻട്രഡ്യൂസെയ്യാം?
അതെ അതെതെ സർവ എന്നുള്ള പടത്തിന്റെ പ്രത്യേകതന്താ പ്രേതത്തെ.
ഏ
പ്രേതാണ് എന്നാൽ നമ്മൾ പേടിക്കരുത്. പ്രേതത്തെ കാണൽ നമ്മൾ പേടിക്കുകയാണ് ആ ഒരു സ്വഭാവത്തിന് മാറ്റിട്ട്. ഏ കൊച്ചു കുട്ടി പോലും കാണ പറ്റ ഇ ഒരു പ്രേതപ്പെടം പോലെയാണ് സർവമായ, അതായത് അതില് പ്രേതത്തെ നമ്മൾ പേടിക്ക ആ ഒരു സംഭവത്തിൽ നിന്ന്. പ്രേതം എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ളരു കളിക്കൂട്ടുകാരൻ. അതും നമ്മളെ സഹായിക്കുന്നു നമ്മൾ മാത്രം കാണുന്നു എന്നുള്ളരു കൺസെപ്റ്റ് ആണ്.
അതെ ഒരു പ്രേതത്തിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ മാറി ഒര് കാലത്ത് ത്ത് ഒരു കാലത്ത് ഒരു വെള്ള സാരിയും ഒരു മു മുഖ മേയ്ക്കപ്പ്ട്ട ഒരു പേടിപ്പിക്ക്‌ന്ന ഒരു ആഹ് ആ ഒരു രൂപത്തിൽ നിന്ന്.
മാറി വന്നൊരു കൺസെപ്റ്റാണ് ഇത് വളരെ അധികം. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു പടം കൂടിയാണ് സർവമായ കാണുന്ന ഒരാൾക്ക് ഒ പ്രേതത്തിനെ പേടിണ്ടാവുലോ പക്ഷെ കോഞ്ചെറിങ്‌ കണ്ട ഒരാള് പ്രേതത്തെ പേടിക്കും കാരണം അദ്ദേഹം ആണെന്ന് പ്രേതം എന്താ
അവിടെ അതൊരു ഹോറർ മൂവിയാണ് സർവംമായ എന്നുള്ളതൊരു കോമഡി മൂവിയാണ് രണ്ടും. മരണപ്പെട്ട് പോയ ജനങ്ങള് തിരിച്ചു വരുന്നത് തന്നെ
ഉം ഉം അതെ അതെ.
അതെ അതെ പിന്നെ ഈ ഹോ ബോളിവു പടങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആ പടങ്ങളിലുള്ള മ്യൂസിക്കുകളാണ്.
മ്യൂസിക്കുകൾ അ അതൊരു യാഥാർഥ്യം മ്യൂസിക്കുകൾ പടത്തിന്റെ ഒരു ആഹ് നമുക്ക് വലിയൊരു ശതമാനം. മ്യൂസിക്കുകൾക്ക് പങ്കുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്
അ എല്ലാ വിഷയത്തിലും ഇപ്പൊ ഉദാഹരണത്തിന് ഞമ്മൾ ഒരു യാത്ര പോകുമ്പോ ഞമ്മള ഒരു ഫോട്ടോ ഇട്ത്തു
ഉം.
ആ ഫോട്ട അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും അതൊരു മ്യൂസിക്കോട് കൂടി പോ പോസ്റ്റ് ചെയ്താൽ അത്. കാണാൻ ഒരു രസമുണ്ടാവുന്നതിലുപരി അത് കേട്ട് കൊണ്ട് കാണാൻ ഒരു സംഭവണ്ട്
ഉം നല്ല വെത്യാസം ഫീൽ ചെയ്യും
അതെ അതെ അതെ മ്യൂസിക് ഞമ്മളെ ജീവിതത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം വലില്ല്യരു വിഷയാണ്.
ഉം.
അതായത് എല്ലാ വിഷയത്തിലും ഇപ്പ ഞമ്മള് ഒരു സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കുകയാണ്. അ ടൈമ് നമ്മള് മ്യൂസിക് അഡ് ചെയ്യുമ്പോ നമക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവും.
ഉം
അതുപോൽ തന്നെ.
ഒരുപാട് ഞമ്മളിപ്പോ എല്ലാ റീലുകളിലും ഒപ്പം അവരെന്ത് പറയുകയാണെങ്കിലും ഒപ്പം ഒരു ബി ജി എമ്മും കൂടി കേ കേത് ഇണ്ടാവൊള്ളു
ഉം.
അത് ജനങ്ങളിലേക്കെത്തുള്ളൂ. ജനങ്ങൾ അത് ആകർഷണീയാവുള്ളു
ങ്
അതുപോൽ തന്നെ. ഏറ്റവും കൂടുതൽ ആളുകൾക് ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെ ഇങ്ങെനായിരിക്കും മ്യൂസിക്കള്
ഏ മ്യൂസിക്കുകൾക്കൊരു വല്ലിയൊരു പ്രാധാന്യം എന്തായാലും സിനിമകളിലിണ്ട്.
ഇണ്ട് ഇണ്ട് ഇണ്ട്
ഉം പ്രത്യേകിച്ചും ഏഹ് തീം സോങ്ങുകള് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്. പാട എറങ്ങുന്നെന് മുമ്പ് അതിന്റെ ഒരു തീം സോങ്ങ് എന്ന് പറഞ്ഞി എറങ്ങല്ലോ പ്രോമോ പ്രോമോ
ചെല പടങ്ങൾ അണ്ടർ റേറ്റഡ് ആയിക്കണമെങ്കിലും ആയിത്തെ മ്യൂസിക്കുകൾ റേറ്റഡ് ആയിരിക്കും. ഇപ്പോ അതിനെ കുറിച്ചിട്ട് ഉദാഹരണം പറയാണെങ്കില് ഞമ്മള് ഉപയോഗിക്കുന്ന പല മ്യൂസിക്കുകളൊന്നും പടങ്ങൾ നോക്കി നമ്മള് ആരും കാണാത്ത പടങ്ങളെ
നാ സത്യം.
പ്രത്യേകിച്ച് ബോളിവുഡ് പടങ്ങളിലൊക്കെ മ്യൂസിക്കുകള് അതായത് അവിടെ അത്രയും മ്യൂസിക് ബാൻഡുകളിണ്ട്.
ബാൻഡുകൾ
അതെ.
കേരളത്തിലെ ഒരു മ്യൂസിക്കിന്റെ ഒരു കൾച്ചർ കുറവാണ് എന്നാണ് പറഞ്ഞു വരുന്നത്
ഞമ്മുളെ നാട്ടില് അത് ഉഷാറായിട്ട് വരുന്നുണ്ട് എന്നാലും കൊറവാണ്.
കൊറവാണ്.
ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതല് ശ്രദ്ധി ശ്രദ്ധിച്ചത്
ഉം
ഇവിടെ ഇപ്പോ ഇറങ്ങുന്ന പടങ്ങളില് മ്യൂസിക് ഉഷാറായിക്കൊണ്ടിരിക്കുന്നള്ള സുഷിൻ ശ്യാമിന്റെ ഒക്കെ ബാലൻ എന്ന പടത്തി അതില് മ്യൂസികൊ ക്കെ വളരെ കൃത്യ എന്തൊരു രസണത് കേൾക്കാൻ
അതെ അത് മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യല് എഹ് ഒ ഒരു വളർന്നു വരുന്നത് ഒരു തമിഴ് ഒരു ഇൻഡസ്ട്രി ആണെന്ന് തോന്നുന്നു
അതെ മ്യൂസിക്കില് തമിഴാണ് ഇപ്പോൾ കൈയേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തെ എ ആർ റഹ് മാനൊക്കെ എത്താൻ വഴിദൂരം വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ കറുപ്പിന്റെ മ്യൂസിക് ചെയ്ത ആ പവിഴ മല്ലി ചെയ്തതൊക്കെ അതൊക്കെ വളരെ കൃത്യത ഇല്ല ഇല്ല ഇല്ല ഒരു രക്ഷയു ല്ല
മ്
കറുപ്പ് എന്ന പടത്തിലെ ഫുൾ മ്യൂസിക്കുകൾ ആ ഒരു പയ്യനാണ് ചെയ്തത്
ചെയ്ത
അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം പറയല് ഞാൻ എല്ലാ ദിവസവും ഓരോ മ്യൂസിക് കമ്പോസ് ചെയ്യും. അന്നൊന്നാരും സ്വീകരിച്ചില്ലെങ്കിലും ഇപ്പ സ്വീകരിക്കൽ തൊടങ്ങി. എവരി ഡോഗേസ്‌ ഡേ എന്ന് പറയാറുള്ളത് പോലെ എല്ലാവർക്കും ഒരു ദിവസം വരും.
ഒരു ശെരിയെന്നാ നമ്മള് പത്ത് മിനിറ്റ് അവസാനിക്കാറായ്.
ഓഹ് ഓക്കെ ഓക്കെ.
ശരി ഇത് ഏ ഡിസ്കണക്ട് ചെയ്യ ചെയ്യാണോ വേണ്ടത്.
ആയിരിക്കും ആയിരിക്കും താങ്കൾ കോള് ചെയ്ത സ്ഥിതിക്ക്
നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തതാണോ കഴിഞ്ഞ കോളുകള്.
അല്ലല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്കണക്റ്റ് ആയതാണ്
ഓഹ് അപ്പ ഇത് ഓട്ടം എന്നാല് പന്ത്രണ്ട് മിനിറ്റ് ആകുന്ന വരെ ഒന്ന് നോക്കാം അല്ലെ.
അതെ അത്
ഈ ടാസ്കുകളൊക്കെ പെട്ടെന്ന് കഴിയും എന്നാണ് ഇപ്പോള അറിണ് അറിഞ്ഞത്.
അതെ അതെ അതെ
ആൾക്കാരൊക്കെ കൂടി അങ്ങനെ
ആഹ്. എന്താണ് നിങ്ങളുടെ ആ നാട്കളിലെ അവസ്ഥകൾ കൊങ്ക്രയിലെയും? ഏ അതായത് അതായത് നിങ്ങൾ ആസാമിലാണെന്ന് സൂചിപ്പിച്ചല്ലോ.
ഉം
ആസാമിലെ അവസ്ഥകളെ കുറിച്ച് പറയൂ നമ്മൾ കേരളക്കാരാണല്ലോ? അവിട്ത്തെ പടം അവിട്ത്തെ മൂവി ഇൻഡ സ്ട്രി അവിട്ത്തെ തിയേറ്ററുകൾ.
തിയേറ്ററ്കൾ എനിക്ക് ആ ഒരു മേഖലയിൽ ഏ ഏ വല്യ പിടിയൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ ആൾക്കാരൊക്കെ എന്താ പറയാ നല്ല ആൾക്കാരുണ്ട് എന്നാൽ അട്ടർലി മോശയിട്ട്ള്ള ആൾക്കാരുമുണ്ട്. പിന്നെ നല്ല ആൾക്കാര് എത്ര നല്ല ആൾക്കാരാണെങ്കിലും അവർ ആ ഒരു സാധനം കയ്ച്ചോണ്ടിരിക്കും ഒരു ഒരു ചോപ്പ് സാധനം. ആഹ് കയ് ച്ചോണ്ടിരിക്കും പിന്നെ അതൊരു നമുക്ക് ചെറു ചെറു പ്രായത്തിൽ തന്നെ കു കുട്ടികളൊക്കെ അത് കഴിക്കുന്നത് കാണുമ്പോ അതൊരു ലഹരിയുടെ ഒരു തുടക്കമായിട്ട് മാറുമോ എന്നുള്ളരു പേടിയും കൂടി.
അതെ ഈ ആ ഈ നോർത്ത് ഇന്ത്യൻ ജനങ്ങള് ഭക്ഷണത്തിൽ കൂടുതൽ ഉപ്പും പുളിയൊക്കെ ഇടാൻ കാരണം അവര്ത് കഴിക്കുന്നുന്നത് കൊണ്ട് അവരുടെ വാ